കേൾക്കാമോ
ആഹ്. കേൾക്കാം, കേൾക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം?
ഒക്കെ നല്ല വർത്തമാനം.
ഉം, ഉം. ആഹ്, ഇന്നിപ്പോ., ജോലിയൊക്കെ കഴിഞ്ഞോ?
ഏഹ്? ആഹ് ജോടി കഴിഞ്ഞ്
ആഹ്. ഇന്നിപ്പോ സാറ്റർഡേ നാളെ സൺഡേ. ജോലി, പണിയൊന്നും ല്ലായിരിക്കും.
ഞമ്മള് ഒരു ചെറിയൊരു മതകീയ സ്ഥാപനാണ് അപ്പൊ പിന്നെ ഞമ്മക്ക് വെള്ളിയാഴ്ചാണ് ഒഴിവുണ്ടാവാ.
ആഹ് ഹാ ഹാ ഹാ സൺഡേ ഓഫ് ഇല്ലാ?
ഞാറാഴ്ച ആയോണ്ട്പ്പോ പലർക്കും പണിയൊന്നുംണ്ടാവൂലല്ലേ? ശരിയാ.
ആഹ്, ഹം. ഞായറാഴ്ച. മെയിനായിട്ടും ഞായറാഴ്ച ആണ്. പിന്നെ, നിർമ്മാണ മേഖലയില്, മഴ കാരണം ഒരുപാട് ജോലിക്കാർക്ക്, ജോലി ഇല്ലാതിരിക്കുന്നവരുണ്ട്.
മഴ കാരണം തന്നെ മത്സ്യത്തൊഴിലാളി, കൾക്കും ഉണ്ടാവൂലേക്കാരം ല്ലേ?
ആഹ്. അത് ന്നെ, അത് ന്നെ. ആഹ് മത്സ്യത്തൊഴിലാളികൾക്കും, കച്ചവടക്കാർക്കും ഒക്കെ, ചെറുകിട കച്ചവടക്കാരെയൊക്കെ നല്ല പോലെ ഈ മഴ, ബാധിക്കുന്നുണ്ട്. ഉം. ഉം, ഉം, ഉം.
പ്പോം, ആരും അങ്ങനെ പുറത്തറങ്ങ, ഒക്കെങ്ങനെ ഡെലിവറി ഏ ഡെലിവറി ബോയ് കൊണ്ടുവരുന്നുള്ളതൊണ്ട് ഒക്കെ ആമസോൺ ഫ്ലിപ്കാർട്ട്ന്നൊക്കെ ആവ്യശ്യ വസ്തുക്കളൊക്കെ.
ആഹ് ആന്നാന്ന് അതുകൊണ്ട്, ചെറുകിട കച്ചവടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഈ.. ഇങ്ങനുള്ള ആൾക്കാര് എന്തെങ്കിലും പിരിവു വന്ന് കഴിഞ്ഞാൽ, ഈ കടകളെ സമീപിക്കും.
അത് ശെരിയാ, അത് ശരിയാ, ആഹ്.
പത്ത് രൂപേടെ സാധനം വേണമെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയൊള്ള സൈറ്റ്കള് അങ്ങോട്ട് പോവും. അത് വെല്യൊരു കഷ്ടം തന്നാണ്.
അത് നോക്കി കൊയങ്ങിപ്പോവും. ഒരു നഗ്ന യാഥാർത്ഥ്യാണത്. ശെരിക്കും ഞാനു അത് ചിന്തിച്ചിട്ടില്ലട്ടോ, ഉം
ആഹ്, ഹാ, ഹാ. പിന്നെള്ളെന്ന് പറഞ്ഞഴിഞ്ഞാ, നമ്മുടെ ഈ വിദേശ സം, ആ, അയൽ സംസ്ഥാനത്തെ ആൾക്കാരുടെ ഏഹ്! കടന്നുകയറ്റം.
ആഹ്, ആയി
ങ്കിലും, പ്പം, ബംഗാളികൾ കടന്ന് കേറിയിരിക്കുകയാണല്ലോ!.
ഉം. ശരിക്കും തൊഴിലവസരങ്ങള് എല്ലാ.., എല്ലാ മേഖലയിലും ചോദ്യം ചെയ്യപ്പെട്ടോണ്ടിരിക്കാല്ലേ?
തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
പ്പോ ഒന്ന്പ്പോ പ്രകൃതിയെന്നെങ്ങനെ, ഒന്ന്പ്പം മഴ ആയിട്ട് അതായിട്ട്, പിന്നെ ഡെവലപ്മെന്റിൻ്റെ നോക്കാണെങ്കിപ്പം. ആഹ്, ഹൈവേ ഒക്കെ വന്ന്ലെ നാഷ്ണൽ ഹൈവേ അത് കാരണം. പ്പോ തൊട്ട് മുന്നില് ഒരു ഇന്ന് റോഡന്ന്പ്പുറ ത്തേക്ക് കടന്നു പോകാ ഉള്ളെ ഒരു കടയുടെ അവുടെ ഇപ്പീ മലപ്പൊറം ഭാഗങ്ങളിലൊക്കെ ഇവര് പാലല്ല നിർമ്മിച്ചത്. ഇവര് നേരെ മ മണ്ണ് ട്ട് ഉയർത്തിയാണ്ട് ങ്ങനെ പൊക്കിക്കാണ്. അപ്പൊ ഒരു വലിയൊരു ഭിത്തി വന്നു അവുടെ. ഇനി തൊ ട്ടപ്പുറത്ത്ള്ളെ റോഡ് മുറിച്ച് എന്ന തൊട്ടപ്പൊർത്ത്ള്ളെ കടയിലേക്ക് പോവണെങ്കിൽ ഒരു അര കിലോമീറ്റർ പോവണം. അത്പോലെ, ചെലെ അങ്ങാടികള് പോലും എന്തെയ്തിട്ട്ണ്ട്, ഒന്നും പരിഗണിക്കാതെ നേരെ മണ്ണിട്ട് അവിടെയും ഒരു ഭിത്തി സൃഷ്ടിച്ചിട്ട്ണ്ട്.
ആഹാ ഹാ ആഹാ.
ഇത് പലേ വാർത്തകളൊക്കെങ്ങനെ വന്നീര്ന്നു, മലപ്പുറത്തോട്ങ്ങനെ ചെയ്തു. കാരണം, ബാക്കിള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ സ് സ് ള്ള സ്ഥലങ്ങളിലൊക്കെ ഇവര് പാലം പണിത്ക്കാണ്. അപ്പ ചെറുകിട പെട്ടികടകള്ക്ക് വീണ്ടും സ്ഥലം കിട്ടിന്ന്ള്ള വാർത്തകളൊക്കെ വന്നീര്ന്നു. മാ ബാക്കിള്ള സ്ഥലങ്ങൾലൊക്കെ, ഏ ന്നാല് ഞങ്ങ ങ്ങളാ ഈ ഭാഗങ്ങളിലൊക്കെന്ന് പർഞ്ഞാല് വളരെധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് കിട്ടി. പിന്നൊന്നീ എ ഐ അഅ് പറയണ്ടാവശ്യല്ല്യല്ലോ, ല്ലേ.
ആഹ് ഹാഹ ഹാഹാ അത് അതിന്റെ ഒരു കടന്നു കയറ്റം വള വലുതാണ്. പിന്നേ, ബംഗാളികള് എല്ലാ മേഖലയിലും കൊറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് കാരണം, നമ്മടെ മലയാളികൾക്ക് പണിയില്ലാതായിട്ടുണ്ട്. പൊതുവേ പൊതുവേ ഏ നാട്ടില് സംസാരം മലയാളികളും മടിയമ്മാരാന്നാ. മലയാ മലയാളികൾ മടിയന്മാരാന്നാ, കാരണം, രണ്ട് ദുവ്സം പണിയ്ക്ക് പോവും, ബാക്കി അഞ്ചു ദുവ്സം ലീവ്ട്ക്കും. ന്നാണ് ഇവര്‌ടെയൊക്കെ കാഴ്ചപ്പാട്. ബംഗാളിക സം അവര് ഒരു സംസ്ഥാനത്ത്ന്നും മറ്റേ സംസ്ഥാനത്ത് ജോലിയ്ക്ക് വന്നതാ, അവര്ക്ക് വേറെ ഒരു ഉത്തരവാദി സുഖങ്ങളുമില്ല.
ഇല്ല, ഇല്ല അതൊരു യാഥാർത്ഥ്യാണ്. പ്പോ ഗൾഫില്ള്ള പ്രവാസികളെ പോലെന്നെ. ഉം.
ആ വ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസോം അവർക്ക് പണിയെടുക്കാ. സമ്പാദിക്ക എന്നതെ ഉള്ളു. അവര്. കേരളത്തില് ഏഹ് ഫോൺ റീചാർജ് ചെയ്യാനും അരി, കെഴങ്ങ്. ചിക്കൻ. ഇതും ഇത്രേയും. ചെയ്യാൻ മാത്രമാണ് കാശെലവാക്കുന്നെ.
അതെ. ബാക്കിയൊക്കെ അവരുടെ നാട്ടിലേക്ക് അയക്കാ.
ആ. അവര് മുടി പോലും വെട്ടുന്നത് പരസ്പരവാ.
അതെ.
ഒന്ന് ഞാൻ വെട്ടും. തിരിച്ചെന്നെ വെട്ടും. ഒന്ന് അങ്ങോട്ട് വെട്ടി കൊടുക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വെട്ടി തരും.
അത് കാരണം ഇപ്പോ നമ്മളെ നാട്ടില് പൈ ഉള്ള പണം പോലും. ഇവിടെ കളിക്ക്ണില്ല. ഒക്കെ നേരെ കൊണ്ടോവാലെ.
ആ എല്ലാം നേരെ പോയികൊണ്ടുവാണ്. അത് വല്ലിയൊര്‌ ആപ ത്തിലേക്ക് പോവാണ്.
അതെ.
അം. ഇപ്പം മലയാളിയായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദിവസം. തൊഴിലിനു പോയാൽ ആ പൈസ കൊണ്ട് ഞാൻ. കടേ കേറി അഞ്ഞൂറ് രൂപടെ സാധനം വാങ്ങിച്ചാൽ ആ പൈസ നമ്മ ന്ന മലയാളികളെ കടയിൽ തന്നാ കിട്ടുന്നത്.
അതെ
അതെ അതെ. അദ്ദേഹം അത് റൊട്ടേറ്റ് ചെയ്തു നമ്മുക്ക് തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോവും. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അത് നേരെ അവറെ ഒ പോവ്വാണ്.
അതെ. നമ്മളെടുത്തുള്ള ആ ഒരു കാശിന്റെ പവറ് കൊറിം.
കൊറയോ കൊറയോ.
ഉം.
അത് വളേരെ വളരെ ദോഷകരമായിട്ടരു കാര്യാണ്. ഇപ്പഴത്തെ എന്തായാലും മന്ത്രിസവ അതിനൊരു തടയിടുന്നുണ്ട് ഇപ്പം. ഇവിടെ ചെറുകിട സംരംഭങ്ങൾ തൊടങ്ങാൻ നമുക്ക് അനുമതികള് കൊടുക്ക് ന്നേ.
ആ.
പ്പം നമ്മള് ജനങ്ങള് മലയാളികള് ചെറുകിട സംരംഭം തുടങ്ങുവാണെങ്കിൽ. ഒരു പത്ത് പേർക്ക് തൊഴിലും കിട്ടും. നമ്മുടെ പൈസ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും.
ആഹ്. ക്ഷേ ഞ്ഞ് പറയാൻ പറ്റൂലട്ടോ. ചെലപ്പഞ്ഞാ തൊഴിലുകളിലും ബംഗാളികള് കയറോന്ന്. ഹെഹ്
അത് കടന്ന് കേറും. എന്തായാലും കേറും. കാരണം ഞാൻ പറഞ്ഞി മലയാളികൾ മടിയന്മാർ ത്.
ഉം.
അത് പൊതുവേ ഉണ്ടാക്കിയെടുത്തൊരു
ഒരു ചാപ്പം കുത്തപ്പെട്ടുലേ.
ആഹ് അവിടുത്തെ എന്താത്. നമ്മള് കുടുംബം കുടുംബമായി. കഴിയുമ്പോൾ നമുക്കൊര അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ. നമ്മൾക്ക് അതിന് പോയേ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ എൻറെ വീടിന്റെ അയലത്തെ വീട്ടില ഒരു മരിപ്പുണ്ടായി. അവല് ജോലിക്ക് പോവാൻ നേരം ഒരു മരിപ്പുണ്ടായി. നമുക്ക് ജോലിക്ക് പോവാൻ പറ്റുവോ. പോകാൻ കഴിയോ? നമ്മുടെ കുട്ടിക്ക് ആഹ് പെടെ പെട്ടെന്നൊരു പനിയുണ്ടായി.
ആഹ്
നമ്മള് നാളെ പണിക്ക് പോകാന്ന് പറഞ്ഞ് എല്ലാ വാക്കാലുറപ്പിച്ച് നിക്ക് വെളുപ് വെളുപ്പിനെ നമ്മക്കിവിടെ കുട്ടിക്കൊരു പനി ഉണ്ടായാൽ നമ്മൾ പെട്ടെന്ന് പണി നോക്കുവോ നമ്മുടെ കുട്ടിയെ നോക്കോ
കുട്ടിയെ നോക്കും അതിനൊന്നും ഇപ്പോ ഒരു സംശയത്തിന്റെ ആവശ്യല്ല
അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയില് പോവാണെങ്കില് നമ്മുക്ക് ഈ പറയുന്ന പോലെ തന്നെ മലയാളികൾ മടിയന്മാരാണെന്ന് മറ്റുള്ളവര് പറയും. കാര്യങ്ങളെന്താണെന്നു നോക്കുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ കോമഡി ഞാൻ കണ്ടതാണ്. മലയാളികൾ ഇ എം എ ഉണ്ടോ അവൻ മുന്നൂറ്ററുപതഞ്ചു ദിവസോം പണിക്ക് വന്നിരിക്കും.
ഹ ഹ ഹാ അതൊരു ഉള്ള ഉള്ളര് യാ
ആഹ് ഇ എം എ ഉണ്ടോ ഉണ്ടെങ്കിൽ അവൻ പണിക്ക് വന്നിരിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ബാധ്യത ഉള്ളത് അവനും പണിക്ക് വരും അവൻ എടവേളകളിൽ മാ എട ഇടക്ക് എന്തെങ്കിലും ഒന്ന് പോവോഒന്ന് മാറി നിൽക്കോ അത്യാവശ്യം ഒന്ന് മാറി വേണമെങ്കിൽ നിൽക്കുകയുള്ളൂ അല്ലാതെ
ഉം
അവൻ ആഹ് മനപൂർവ്വം ഒരു അവധി എട്ത്ത് ചുമ്മാതിരിക്കത്തില്ല
അതെ അതെ
അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ
ഇപ്പോപൊതുവനെ ഈ ആഹ് പിന്നെ ഈ ബംഗാളികളെരിത് പറയുമ്പളേ ഇപ്പൊ ഇപെരെ പ്രൈവറ്റ് കമ്പനികള് ഏഹ് ഇപ്പൊ എന്താണ് സാധാരണള്ള മനുഷ്യന്മാരെ യുവാക്കളെ നന്നായിട്ട് ഉപൈക്കല്ലോ? ഞാന് അയ്നേഷം ഓലേ ഒയിവാക്കോന്ന്ള്ള ആഹ് ഒരു റൂട്ടിലാണേ എന്തേ ഇപ്പ ഈ ബംഗാളികളൊക്കൊര്ജീവിതം നമുക്ക് കാണാം ഇപ്പൊ ഓലൊക്കെ എന്താണ് എന്നും പണിയെടുക്കാൻ വരും ശരിയാണ് പക്ഷെ ഇവരെന്ത് ചെയ്യും ലഹരി നന്നായിട്ട് ഉപയോഗിക്കും ആ ഒരു പവർ എത്രമാത്രം കാലം കിട്ടുന്നു അത്രമാത്രം ഉപയോഗിക്കും ക്കും പണം അവിടേക്ക് അയക്കും
ആഹ് ആഹ് ആഹ് ആഹ് ലഹരി ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് ബംഗാളികൾ ജോലി ചെയ്യുന്നു
അതെന്നെ
ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ബംഗാളികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് പേരുണ്ട് അഞ്ചു നേരം പള്ളി നമസ്കരിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയി നല്ല വൃത്തിക്കും നല്ല ആ നമ്മളെ മലയാളികളുടെ കൂട്ടു തന്നെ രണ്ടു നേരം കുളിച്ച് പല്ല് തേച്ച് കുളിച്ച് ആഹാരം ഉണ്ടാക്കി കഴിച്ച് ജോലിക്ക് പോയി ബാക്കി സമയങ്ങളിൽ ആരാധനാലയങ്ങളിൽ പോകേണ്ട വര് പോവും അല്ലെങ്കിൽ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടവര് ബന്ധപ്പെടും അങ്ങനെ ജീ അങ്ങനെ ജീവി അങ്ങനെയൊക്കട്ടെ ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ അടുത്ത് ബംഗാള ബംഗാളിന കോളനി വന്നു ഒരുഎമൗണ്ട് നമ്മളെട്ത്ത് തന്നെ ഒരു ഒരു അരെ അര് ഒരു ഏക്കറോളം അതിനകത്തൊരു ഒരു പത്ത് പതിനഞ്ച് റൂം അതിനകത്ത് ബംഗാളികൾ താമസിക്കുന്നുണ്ട്. അബാ ഇവിടെ ഉള്ളവരെല്ലാം പള്ളികളിലും ഒക്കെ പോകുന്നവര് നമ്മള് കാണ്ന്ന്ണ്ട്
ഉം ഉം
അതിലെ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല ഒരു പത്ത് പതിനഞ്ച് പേര് ഇരുപത് പേരോളം പോന്നവരുണ്ട്
അതെ അപ്പൊ നമുക്ക് പൊതുവെ എല്ലാരിം അങ്ങനെ പറയാ റ്റൂല്ല. ഇപ്പ ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കേന്ന്. ഇപ്പ ഈ എ ഐ ആണല്ലോ. ഇപ്പൊ ഒരുപാട് വലിയ വലിയ ഇപ്പൊ മലയാളികള് നല്ല പഠിച്ച ആളുകളൊക്കെ ഇപ്പൊ ഒരുവിധം പ്രൈവറ്റ് കമ്പനികളിലാണ് ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യണത്
ആഹ ആഹ ആാ
ഇപ്പൊ അവ്ട്ന്നൊക്കെ പിരിച്ചുവിടാണ് അങ്ങനെ നമുക്ക് ജോലി നഷ്ടപ്പെടണ്ട്
തീർച്ചയായിട്ടും ൻജോ ഒരുപാട് എല്ലാ കമ്പനികളും ലാഭമല്ലേ നോക്കുന്നുള്ളൂ
ആഹ് അതെ അതെ അതെ.
ആഹ് തൊഴിലാളികളെ കൊറച്ച്, കൊറച്ച് കഴിഞ്ഞാ എനിക്ക് എന്ത് ലാഭം കിട്ടും എന്നുള്ളതാണ് നോക്കുന്നെ. പണ്ട് അന്ന് വണ്ടികളിൽ കച്ചവടം ചെയ്തൊണ്ടിരുന്നവരെ വണ്ടികളിൽ കച്ചവടം ചെയ്തോണ്ടിരുന്നത് രണ്ടു പേരായിരുന്നു ഒന്ന് ഡ്രൈവറും ഒന്ന് സെയിൽസ്മാനും. ഇപ്പൊ അത് മാറ്റി ഡ്രൈവർ കം സെയിൽസ്മാൻ ആക്കി.
ആഹ് ആഹ് ആഹ് രണ്ടും ഒരാളന്നെ. ആഹ്
ആഹ് ഡ്രൈവറിന് ഏഹ് കുറച്ചൂടെ സാലറി കൂട്ടി കൊടുത്ത് കഴിഞ്ഞാൽ സെയിൽസ്മാന്റെ ഒരു പത്തോ രണ്ടായിരോ അയ്യായിരോ കൂട്ടിക്കൊടുത്ത് കഴിഞ്ഞാ അദ്ദേഹത്തിന്റെ സാലറി കൂടിന്നു ആയി സേയിൽസും നടക്കുക ആയി. പക്ഷെ ആഹ് വ ആഹ് അത് മറ്റൊരാളെ അവസരം തൊഴിൽല്, തൊഴിലില്ലാതായി. എങ്കി പിന്നെ നമുക്കിനി നേരി കാണുമ്മം സംസാരിക്കാം.
ആഹ് ഓക്കെ ഓക്കെ നമുക്ക് നേരി കാണുംമ്പം സംസം